ഹലോ
ഹലോ
ആ ചേച്ചി വാ
ഉം കേൾക്കുന്നില്ലേ എന്തൊക്കെയ പാട് സുഖല്ലേ ഹലോ ഹലോ
പർണോ
ആഹ് എന്താ പാട് സുഖല്ലേ മഴയുണ്ടോ അവിടെ
കേക്ക്
ഹലോ മഴയുണ്ടോ
അജയ്
തര്ണോ
കേൾക്കുന്നില്ല
ശരിക്ക് ക്ലിയർ ആവണില്ല
അത് എന്താന്ന് അറിയത്തില്ല ചേച്ചി പറഞ്ഞോ ചേച്ചി പറയുന്ന ഞാൻ കേക്കുന്നുണ്ട്
സുഖല്ലേ ഫുഡ് കഴിച്ചോന്ന് ഹലോ
എടാ ആ ഫുഡ് കഴിച്ച് ഇങ്ങനെ കിടക്കുവാ
ഇന്ന് ലീവാ
അല്ലല്ലല്ല അപ്പ നമുക്ക് ഫുഡ് ഇത്ണ്ടല്ലോ ആഹ് പോയി പോയി ഫുഡ് കഴിച്ചു ഒര് മണി ക്കൂറ് റെസ്റ്റ്ണ്ട് രണ്ട് മണിക്കിനി പോണം
ആഹ്
ആഹ്
നാ നാട്ട് പോണ് നാട്ട് പോയി പോന്നോ
ആഹ് നാ നട്ട്ൽ
കണക്കാണ്
ക മഴക്കെ ആയതോണ്ട് ഒര് മ മടി പൂവാൻ മ്
അത് ശെരി
ആഹ് എല്ലാരും വിളിക്ക്ണ് ണ്ട് സുഖാണ് മ് ആഹ് പൊറത്തേക്കെറങ്ങാൻ പ
പിന്നെ എട്ക്കേലും ടൂറൊക്കെ പോയിര്ന്നോ അതൊക്കെ പറഞ്ഞ ഏ
ഏ
എന്ത് പറഞ്ഞു
അല്ല പൊറത്തേക്ക് പോവാൻ പറ്റില്ലല്ലോ അതാണൊര് മടി പോവാന്
ആ ശരി മ് പൊറത്ത മ കുച്ചളൊക്കെ പോ കൊറെ പോയിട്ടുണ്ടാവോലോ
ആഹ്
ട്ട് കെട്ടൊന്നും ഉണ്ടാവൂലല്ലോപ്പൊ
ഞ ണ്ട് പക്ഷെ അവരെല്ലാപ്പൊ ഓരോ സെലത്ത് ചെതറി കെട ക്കുവാ
ആഹ് അതന്നെ പറഞ്ഞേ അപ്പ പിന്നമ്മക്ക് നാട്ടിപ്പോവുമ്പോ നമ്മള് ലീവ് ലീവിന് പോവുമ്പോ അവര് ലീവിന് വെരൂല്ല
ആഹ് അതാണ് മ്
ഓരോ സമയത്ത് ഞമ്മൾടെ ലൈഫ്ങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും.
ആഹ് വീട്ടിന്ന് ചോയിക്ക്ന്ന്ണ്ട് എപ്പഴാ വെര്ന്നേ എപ്പഴാ വെര്ന്നേ
ഏ അമ്മക്ക് കാണാൻ പൂതിണ്ടാവും
മ് അതെ അതെ പിന്നെ ഇവടെ ആ ആഹ് ഇവിടെ ആളൂല്ല അങ്ങനെ പെ ട്ടന്ന് ലീവ് കിട്ടൂല്ല
ലീവ്ട്ടൂലല്ലെ
ആ ആ അവിടെ ഉള്ളവര് പെരുന്നാളിന് പോയിട്ട് കേട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് വരുളൂന്ന് പറഞ്ഞത് അപ്പ അടുത്ത മാസം അവര് വ ജോളു അപ്പൊ പോയിട്ട് കുറച്ചു നാളായി
ആഹ ആ
ഉം
അപ്പൊ ഒരു മാസത്തെ ലീവൊക്കെ നിട്ടി എടുക്കല്ലേ
ആ ഒരു വർഷത്തി ഒരിക്കലാ പോന്നേ
ആ
അതുകൊണ്ട് അങ്ങനെ പോണു
ഉഹ ഹ
ഉം
അപ്പൾ അനക്ക് വർഷത്തിൽ ഇച്ച് ഇടക്കിടക്ക് പോകണത് കൊണ്ട് അനക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാകും
അതാ നമ്മള ഇവിടെ അടുത്തല്ലേ അവര് മറ്റേ ബീഹാറോ അങ്ങനെ അങ്ങോട്ടേക്ക പോണെ
ആ ആ ഇന്ന് കുറച്ചോ ഉള്ളോ കുറച്ചു ഉള്ളും ദൂരം അങ്ങട്ട് അന്റെ വീട്ടക്ക്
എന്റെ വീട്ടില് ഇവിടന്നൊരു ആറ് അഞ്ചാറ് മണിക്കൂർ വേണം ആ ആറേഏഴ് മണിക്കൂർ വേണം ഉം
ശരി അപ്പൊ അനക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോയിട്ട് പെറ്റെന്ന് നേരം വെളുത്താൽ പിന്നും വേരൊക്കെ ചെയ്യല്ലേ എല്ലാ ബുദ്ധിുട്ടും
ആറ് മണിക്കൂർ യാത്രയിനം ബദ്ധിമുട്ട്
ബുദ്ധിമുട്ടാണ് അതൊന്നുമില്ല ആളുകളുടെ ടൈമ അല്ലേ എന്ത് ബുദ്ധിമുട്ട്
എന്ത ദിവസം പോയല് ഇതെത്ര ദിവസം ഒരു അഞ്ഞൂറ് രൂപന്റെ മുകളിൽ പൈ ചട
അത് ശെരി ങ്ങേ
ഇ കർണാടകയല്ലേ ഉള്ളേ
ആഹാ
ആ
അ ശരി
ഉം അത് എന്താ നേരത്തെ എന്താ മോളാണോ വിളിച്ചെ
ആഹ് മോളാണ് എനിക്ക് ഇത് അടിച്ചു ശരിയാക്കി തരാം വേ വേറെ ഫോണ്ന്ന് ഞങ്ങള ഇതില് വാട്സആപ്പ് ഇല്ലേ
ആഹ
അപ്പോൾ വേറെ ഫോണ നമ്പറിലാണ് ഇത് ആപ്പുള്ള അപ്പോൾ നഞമ്മൾ ആ ഫോണിൽന്ന് കണക്ട് ചെയ്തിട്ട് പിന്നെ നമ്പർട്ട് വിളിക്കലാണ് ഇത് അസ്ബന്റെ ആണോ അയ്ലാണ് ഒർപ്പിച്ചേക്കുന്നത് അപ്പൊ കാക്കുലീവുള്ളപ്പളെ കിട്ടൊള്ളൂ രാത്രി ലീവാണ് രണ്ടു കാൾ വിൾച്ചും ഉച്ചക്ക് ഇന്ന്പ്പത് ഇല്ല ഊരവേദനായിട്ട് അപ്പൊ പിന്നെ ഊരെ നെട്ടിക്കുന്നണട്ടെ
ആഹ് ആർക്ക് മോൾ ആ ഭർത്താവിന് മോൾക്ക് അപ്പം സ്കൂൾ കൂളില്
മോൾക്ക് പ്ലസ് വണ്ണു കൊടുത്തിട്ടിട്ടുണ്ട് കിട്ടിയിട്ടില്ല
ആഹ് പത്തി കയറേ ഉള്ളൂ
ഉം കേർണൊള്ളു പ്പോക്കുന്നിപ്പം ഈ മാസ ലീവ് അല്ലേ അടുത്ത മാസല്ലെപ്പൊ തൊടങ്ങൊള്ളൂ
ആ മാർക്കുണ്ടോ
കൊഴപ്പില്ലാത്ത മാർക്ക്‌ ഓവറൂല്ല അത് നട് ത്തരം രണ്ട് എ പ്ലസും രണ്ട് ഏ യും പിന്നെളെളാക്കെ ബീ യും സി യും ഡി യൊക്കെ ഒന്നില് പറ്റെ മാർക്ക് കൊറവാണ് ഡിപ്ലസ്സാ
ഏതിലാ?
അത് കെമിഷി ഇപ്രാവസ്യം വയങ്കര ടെഫ് ആണ് കെമിഷ്ട്രി
ആഹ് അതെയോ
പ്പായ്ക്ക്ണ് ഓക്ക് കെമിഷി തീരെ ഒ തീരെപ്പോവൂല. ഉം
ഉം സാരുല്ല.
ഉം
ഉം കിട്ടും ഹാ കിട്ടായ്ക ഒന്ന് അതന്നെ മാർക്ക് ഇണ്ടായിട്ടൊന്നും കാര്യവില്ല എവടെ പോയാലും എക്സ്പീരിയൻസും ഇതൊക്കെയാണ് ചോദി ക്കിന്ന്
ആഹ്
ഉം മാർക്ക് ഇപ്പൊ ഓവറ് മാർക്ക്ള്ളോർക്കൊന്നും. ഏ വല് ഇത്ണ്ടാവില്ല്യ. നമ്മള് പഠിച്ച് ഒഴപ്പി നടക്കു എന്തോറയാണ് എവിടെയെങ്കിലും ഒക്കെ എത്തിയിട്ടുള്ളത്
അത് ശരിയന്നെയാണ് നല്ല ഡീസെന്ററിൽ കിടന്ന ആൾക്കാർ ഒ എന്നും ഡീസന്റ് തന്നെ ഉണ്ടാവുകുള്ളൂ അല്ലേ
അതു മാത്രേ ഉള്ളൂ പക്ഷെ കുറച്ച് നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം ഇല്ലെങ്കില്
ആ ആ ശരിയാണ്
പഠിച്ചൊണ്ട് പഠിച്ചൊണ്ടിരുന്നവര് നമ്മള പാസ് പിന്നെ എന്തെന്നാ എല്ലാ പരീക്ഷയിലും ഫുള്ള് മാർക്ക് മേടിച്ച് ജയിച്ചവരൊക്കെ ഇപ്പോ ഒന്നും എവിടെ എത്തിട്ടൊന്നും ഇല്ല
ല്യ അ ഓകൊയ് പരമായിക്ക്‌ വിദ്യാഭ്യസംണ്ടായ്ക്ണ്ച്ചിട്ട് നമുക്ക് ജോലി കിട്ടിക്കോൾണംന്നില്ല മ്മളീ പ്പൊ ഹാർഡ് വർക്ക് ചെയ്യണം. വേറെ വേറെ ജോലിങ്ങനെ അന്വേഷി ഒരു ജോലിക്ക് തന്നെ ങ്ങനെ പോവലേ വേറെ വേറെ മാറ്റി മാറ്റി ന്നിട്ടാലും ഇഷ്ടപ്പെട്ട വർക്ക് നോക്കി ചെയ്യ ഏത സുഖം നോക്കിയിട്ട് ഇത് അമ്മു ഒന്നിന് സ്വന്തം പോവോ മുക്ക് മെച്ചപ്പെടാൻ ബുദ്ധിമുട്ടാണ്. പിന്നിപ്പോ ഒരുസ് സൊ ഒരു ടോട്ടോഡ്രൈവർ ആണെങ്കി വൈകുന്നേരാവോണോ വേറെ പണിക്ക് പോയി്റ്റ് വൈന്നേര ഓട അങ്ങനൊക്കെണെങ്കില് പ്പന്ന് രക്ഷപ്പെടോള്ളു ത്ര ഉര്ട്ട്യാലും സാധനം തെയില്ല ഇപ്പൊരു എത്ര ആള് വീട്ടി ണ്ടൊ അത്ര ആള് ജോലി എട്ത്താലുംതയാത്തൊരു കാലഘട്ടാണ്
ഉം അതെതെ. പക്ഷെ അതിന് വേറെ ണ്ട് അപ്പതെ പൈസ ആ പൈസ സൂക്ഷിച്ചു പയോഇച്ചാമതി ത്രേള്ളൂ പൈസ യുപയോയിക്കാൻ അർഞ്ഞിട്ടുണ്ടെങ്കില്
ഉം
പൈസ കയ്യില് നിക്കൂ ഇല്ലെങ്കി അത് പോഉ
അഹ് നല്ല സൂക്ഷിക്കണം എങ്ങനെ സൂക്ഷിച്ചാ പോരാ
ഉം ആഹ് നമ്മളൊക്കെ വണ്ടൊക്കെ എത്ര ഇതാക്കിട്ടുണ്ട്. മോട്ടായി വെടിക്കാൻ. ടൂറ് പോലും വിട്ടിട്ടുണ്ടായില്ല.
ഹ
അപ്പൊ ചെറിയ തൊണ്ടൊക്കെ ഉണ്ടായി കൂട്ടണ്ടേ തൊണ്ടൊക്കെ ഉണ്ടാക്കി കൂട്ടി ചുടരുന്നോന്ന് ഇപ്പ ഇങ്ങനെ അതിങ്ങനെ ആലോചിക്കോ ഇനി ഇവിടന്ന് നോക്കിക്കോ.
ആ അയിന് കിട്ടാനുള്ളൊന്നും ഇല്ലല്ലോ ആ
ഉം
മുട്ടായി മേടിക്കാൻ പോലും പൈസുണ്ട് തരൂല
അത് ശരി അന്നത്തെ കാലം അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഇത് എത്ര ദാരിദ്ര്യം ഇല്ലല്ലോ നമ്മളെ കുട്ടിക്കാലത്ത് ഭയങ്കര ദാരിദ്ര്യംമല്ല
ക്ലാസ്സിൽന്നൊക്കെ വീടുമ്പോളേ
ഉഹ
ഴൊന്നുംല്ലല്ലോ
ശരിയാണ്
പറയ നീ പൈസ ഉണ്ടാക്കിട്ട് നീ പോോയ്ക്കോ
പൈസ ഉണ്ടാക്കക്ക പോവാൻന്തോന്ന തമ്പിനില്ലല്ലോ
ആഹ് കമ്പനില്ലേ
മൂളിപ്പ് കഴിഞ്ഞ ദശം ടൂറ ആയത് ഈ നമ്മൾ ഈ കാര്യൽ വത്ത ഏത് പൈസ ഉണ്ടേ
ആഹ ആഹ ആ പിന്നെ ഞാൻ ടൂറ് പോത്റെ കോ്പോഴ്സ് പഠിച്ചൊണ്ടിരിക്ക്പ അതിനകത്ത്ുന്ന് പൈസ കിട്ടിക്കൊണ്ടിരിട്ടുണ്ടായിരുന്നു
ഉ
ആ അങ്ങനെ ഫ്രണ്ട്സ ആായിട്ട് കഴിച്ചു പോയി പത്താം ക്ലാസ്സിൽ നിന്നൊക്കെ എന്റെ ഫ്രണ്ടൊക്കെ കത്ത്ുകരെ എഴുതി തന്നു വീട്ടിലേക്ക് അപ്പക്ക് കൊടുക്കുൻ വേണ്ടി മറ്റ അപ്പ ചൂടായി അവനറിയില്ല എവിടെ പൈസ ഇല്ലാന്നുള്ളത് പിന്നെ എന്തിനാ അവന ഇത് മേടിച്ചോണ്ട് വന്നത് ആഹ്തിനൊക്കട്ട പിന്നെ അത് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് ആ പ്ലസ് ടു കഴിഞ്ഞ് ഉ പിന്നെ പ്ല ടു കഴിഞ്ഞ് ഇതായി വേറെ കോഴ്സ് പഠിച്ചുകോണ്ടിരിക്ക ഫുഡ് ഇീ കോഴ്സ് കിച്ചുകോണ്ടിരിക്കുമ്പോ അവിടെ നമുൊരു ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് കിട്ടുായിരുന്നു അവള് പഠിച്ചുകൊണ്ട് വർക്ക ചെയ്തൊണ്ടിരിക്ക അങ്ങനെ ആ പൈസ കൂട്ടി വെച്ച് പിന്നെ ടൂറോട് ടൂറയിരുന്നു.
വല്ലടത്തും കണ്ടിട്ടുണ്ടോ? ഇനി കാണാൻ ബാക്കിണ്ടാ?
ഏറെക്കറെ. പോയി പക്ഷെ ഇനിയും കാ പോവാനുണ്ട്. പക്ഷെ ഇപ്പോ
മൈസൂരൊക്കെ പോയോ?
മൈസൂർ ഊട്ടി.
ഉ മൈസൂര് ഞാൻ പോയിട്ടുണ്ട്. കാലസിലക്ക
ആഹ
ഉം അതിന്റെ ജീവിതത്തിൽ ആദ്യട്ട ഓറായിരുന്നു. അത്ര ദൂരം. അവിട ഒന്ന എല്ലാരും കൂടെ ഫാമിയ ബസിന് പോയി. മൂന്ന് ദിവസത്തെ യാത്ര. മൈസൂർക്ക്.
ആ പിന്നെ നമ്മള് മറ്റ മണിച്ചിത്ര താഴി ഷൂട്ട് ചെയ്തില്ലേ ആ കൊട്ടാരൊക്കെ
ആ ആ
അവിടേക്കൊക്കെ പോയി. ആർക്കങ്ങനെ അതൊക്കെ്രണ്ട്സായിട്ട് അടിച്ച് പളിച്ചാ
അവിടെ പിന്നെ ഒരു പൂന്തോട്ടൊക്കെ കണ്ടക്ണ്.
ആഹ
അതിന്ത വേറെ എന്തോ പാല സ്ഥലം എന്ത ആ അതെന്തരു പേരുണ്ടോ?
ആഹ പക്ഷെ അത് കൊറ നടക്കാനുണ്ട്. നടാൻ ത് കാണാനുണ്ട്.
ആ നടക്കണം. ഇിക്കന്ന് ചെറിയ കു രണ്ടാമത്തെ മോൾ ചെറിയ കുഞ്ഞിയായിരുന്നു. ഒരു വയസ്സായിട്ടോള്ളൂ.
ആഹ
അതണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല നമ്മ സ്വന്തമായിട്ട് ചുറ്റിിക്കറങ്ങണം ഇപ്പോഴൊക്കെ പോക്പോൾ കുട്ടിക കൂട്ട സ്വന്തം കാലിൽ നിൽക്കാനായി അാ അവിടെ എടുത്ത് ത്ത് നമുക്ക് നടക്കാനുള്ള ഇതില്ലായിരുന്നു
ആഹ ആ അതെ അതെ
വക്ക്പേ അവർക്കുള്ള വെള്ളം പത്രംൊക്കെ ബാഗൊക്കെ കൂടാകുമോ വും
ആഹ എല്ലായിടത്തും കൊണ്ടപോവാണ്
അ ഭയങ്കര ബുദ്ധിമു് പോയത് യാത്ര സുഖോണ്ടായിരുന്നി ല്ല പൂ കൂടുതൽ യാത്ര ചെയ്യാൻ കഴിയാത്ത ആളായിരുന്നു ഒരു ഫുഡൊന്നും സെറ്റപ്പാ ക്കിയതുമില്ല അപ്പൊ തീരെ സഖേല്യായിരുന്നു ഉ ആയിക്കോട്ടെ
അ അന്നാലംിക്ക